ഉം കേക്കാം
ആഇവിടെ ഉഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ടേ ചെറിയൊരു ചാറ്റമഴയുഉണ്ടന്നാ പിന്നെ ഇതെല്ലാം പറിച്ചേക്കാന്ന് കരുതി
ആണോ
ആഹ് അ ഏ ഈ അമ്മച്ചി എല്ലാം പിള്ന്താ പക്ഷെ കൊഴപ്പ ഇില്ല പക്ഷേ മൂക്കാത്ത ഒത്തിരി മൂക്കാത്ത എല്ലേ നല്ലത് തോരനാണേലും മെഴുക്കുവരട്ടിക്കാണേലും ഒത്തിരി മൂക്കാത്ത നല്ലത് പിന്നെ ഞാൻ പറയുന്നേ കേക്കാവോ
ഉം
ഞാൻ പറയുന്നേ എന്തേലും കേക്കാൻ പറ്റന്നുണ്ടോ
കൂട്ടാൻപറ്റുന്നുണ്ട് ട്ടോ കേക്കുന്നില്ലേ
ഒന്നാമത്തെ കാര്യം മഴടെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അത്കൊണ്ട് താങ്കൾ എന്നോട് നല്ല രീതിൽ സഹകരിക്കേണ്ടതാണ്
ആഹ്
സഹർണ മനോഭാവം കൊറക്കല്ലേ
എന്താ ഒന്നും മിണ്ടാത്തെ ഞാൻ പറയ്ന്നേ കേക്കാവോ മിണ്ടാതിരിക്കാതെ
കേക്കാവോ
ആഹ് എനിക്ക് കേക്കാ എന്തെലൊക്കെ പറ
ഇപ്പ കേക്ക
കാളപ്പുര ഒരു മിൻറ്റേ പെ എ
ഉ
ഈ റൂട്ടാണോ പറഞ്ഞെ എനിക്കറിയത്തില്ലകേട്ടോ താണ്ടീ പുള്ളോ ഏ എന്നാടി പറഞ്ഞെ വടെ ഓരോര്ത്തര് ആ ഇപ്പ കേക്ക അത്ര അടുപ്പിച്ച് പിടിച്ച് ല്ലെ പിന്നേം കട്ടായി പോവും ലാഗായ പിന്നെ
ക്ക്ന്നെ ഞാൻ ഊരി മാറ്റി
അതായിരിക്കും നല്ലത്
അതിനെന്തോ പ്രശ്നവുണ്ട്
ആഹ് ന്നാ അതുകൊണ്ട അപ്പർത്തിരിക്കിന്നഅമ്മച്ചി പറയുന്ന പേരും അമ്മച്ചിടെ ഡീറ്റെലു മുഴുവൻ എനിക്ക് കേക്കാം പറ്റു റ്റുന്നുണ്ട്
ഇപ്പ കേക്കത്തില്ലല്ലോ
ഇല്ലി ഇപ്പ കേക്കത്തില്ല ഇതായിരിക്കും നല്ലത് തങ്ങാ ഇതങ്ങാദ്യേ ചെയ്താ പോരെ ആ സാധനൊക്കെ വല്ല പാട്ട് കേക്കാനു ഇട്
അതെന്നാന്നറിയാവോ വിളി ക്കം വേണ്ടി എട്ക്ക്ന്നതാ
ആഹ് അത്ര വ്യക്തല്ലല്ലേ
ആഹ്
ഉണ്ട
അത് ഭയങ്കര പാട
ആഹ് ആഹ് നല്ല ചാറ്റമ്മഴയ
ഇനിം കാപ്പി എപ്പഴാ കുടിക്കുന്നേ
ഇനിപ്പ കാപ്പി പ്പ ചോറ്ണ്ടെള്ളൂ കാപ്പി ഇച്ചൂട കഴിയുമ്പോ കുടിക്ക ഒരു മരണ ഉണ്ടേ അമ്മ അയിന് പോയി
ആഹ്
അമ്മ പോയ്ട്ട് വരണം മ് കാപ്പി കുടിക്കണം ച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ
എന്നെ ആരോ വിളിക്കുന്നുണ്ട്
ആരായ്രിക്കും
ആഹ് അവ്ട്ന്ന അവ്ട്ന്ന
ആണോ തിരിച്ച് വിളിച്ചാ എടുക്കോ അവര്
എട്ക്കും
എവിടെ വര ആയെന്ന് അറിയാനായിരിക്കും
ആഹ് അതാണ്
പറഞ്ഞാ മതിയല്ലോ കാര്യങ്ങളൊക്കെ
അറഞ്ഞാൽ മതി
അയില് നിർ
കുഴപ്പ ഇല്ല അല്ല പറഞ് അങ്ങോട്ട് അയച്ചാ മതിയല്ലോ
ആണോ
ആഹ്
സന്ദേശം കൊടുത്താൽ മതിയായിരിക്കും അല്ലേ
അപ്പൊ കുഴപ്പ ഇല്ല
ആഹ് എന്നാ പിന്നെ പേടിക്കേണ്ട ഈപ്രാവശ്യ എന്നാണോ മൊത്തത്തിൽ കഷ്ടകാലമാണ്
അതെന്നാ പറ്റി
ഒന്നും ഒന്നും അങ്ങോട്ട് ശരിയാുന്നില്ല ഓഹ് ഓരോരോ പ്രശ്നങ്ങളാ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണേങ്കിലും എല്ലാം റെഡിയ ആക്കി എടുത്തത
സമയമാണോ പ്രശ്നം
സമയം പ്രശ്നമല്ല ആളുകളില്ല കാര
എത്ര ഓ അത് നമ്മുടെ പ്രശ്നമാണ്
അത് വലിയൊരു വിഷയം പറഞ്ഞു കൊടുത്തു വരുമ്പോ മാ മാണി സമയം പോകും പറഞ്ഞല്ലാര പറഞ്ഞെല്ലാരെയും ബോധ്യപ്പെടുത്തി വരുമ്പോ സമയം പോവും
അത് ശരിയ
അതാണെ ഇത്രേ വലിയ പാടു വരുന്നു അവരോട് പറഞ്ഞ് മനസ്സിലാക്കി
അല്ല എന്നെ ഇപ്പൊ ഇന്നലെയൊക്കെ വിളിക്കത്തില്ലായിരുന്നോ
ഇന്നലെ ഞാൻ തിരക്കായിരുന്നേ ഇവളമാരെ ഉറങ്ങുന്ന സമയല്ലേ പറ്റത്തുള്ളൂ ഇത് ഉറങ്ങണ്ടേ അടുത്തിരിക്കാൻ ആള് വേണ്ടേ
ഓഹ്
പറ മനസിലായോ അടുത്തിരിക്കാൻ ആൾ ല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പഴാണ് സമയവും പോകുന്നില്ല അല്ലാത്തപ്പോ സമയം ഓടുവാ എന്നെ ചെയ്യാനായിട്ടാ മഴയാണ് അങ്ങനെ അലക്കാനാണ് ഒരു ഒരു കിൻണ്ടല് തുണി അലക്ക് ഉണങ്ങി നാളെ കുറവ ഉണ ഉച്ച കഴിഞ്ഞ് പോകാന്നാ പറഞ്ഞിരിക്കുന്നത് ഈ മഴയാണ് എങ്ങനെ പോകൂ ഉച്ച കയ്ഞ്ഞ്
ആഹ് ആഹ് ഓഹ് എങ്ങനെ പോവു അപ്പം
അപ്പൊ അവൻ ആംഗളച്ചാര കൊണ്ടുവാന്ന് പറഞ്ഞു വണ്ടിയെ
കൊണ്ടുപോവോ
ഉം പക്ഷെ ഇങ്ങനെ മഴയാണ് എന്നയ്യും രാവിലെ പോകുന്നല്ലേ നല്ലത്
നാളെ ഇപ്പൊ പള്ളി പോണ്ടേ
പോയിട്ടേ വ പോയിട്ടേ പോകത്തുള്ളൂ
ആഹ്
സാധനം എല്ലാം കേറ്റണ്ടെ
ഒത്തിരി ഉണ്ടോ
പിന്നെയ് ഒന്ന് ഏഹ് മൂന്ന് ബായിക രണ്ട് ബായിക പിന്നെ വല്യൊരു സഞ്ചി ഒരു കൂടിനത്ത് വളുമാരെ കളിപ്പാട്ടം രണ്ട് മൂന്ന് പാത്രം
ആഹ് ഞങ്ങള് ഒരു രണ്ടാഴ്ച മുന്നേ മൂന്നാറിന് പോയേരുന്നു.
ആഹ് ഞാനറിഞ്ഞായിരുന്നു സ്ഥലപ്പേരി പറയാതെ പെണ്ണേ ഉം ഔ ഇല്ല മഴ
പോയേര
എങ്ങനെണ്ടായിരുന്നു പോയിട്ട്? മഴ ഉണ്ടായിരുന്നോ പോയിട്ട്?
ഏഹ് വല്യ രസൊന്നുല്ലേരുന്നു. നിങ്ങടെ അമ്മച്ചീം കൊണ്ട് കാ നേന്റെ വാങ്ങി പോ ങ്ങും പോകല്ലേ ഓ ഒരു രസേ ല്ലേര്ന്നു
ആണോ
കൊറേ അമ്മച്ചിമാരെ കൊണ്ടുപോയി എന്നിട്ട് അവരൊന്നും വരോ അതു ല്ല. അവര് വണ്ടിക്കത്തിരിക്കും ഞങ്ങള് മാത്രം പോവും.
അയ്യോ
അതൊള്ളു ഒത്തിരി സ്ഥലൊന്നും കണ്ടില്ല കാരണം ഇവർക്കൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആഹ്
അതുകൊണ്ട്
ആഹ് ഇനിയിപ്പം ഇനിയിപ്പ കൊറച്ച് നാളത്തേക്ക് വിനോദയാത്രെന്നും പറ്റത്തില്ല മഴയല്ലേ
ഓഹ് പക്ഷെന്നാല് പക്ഷെ മഴയത്ത് പോവാൻ നല്ലതല്ലേ
മഴേത്ത് പോയാ എന്നാ കാണാനായിട്ടാ?
ഉം
വണ്ടീടെ ചില്ല് പോലും തൊറക്കാൻ പറ്റത്തില്ല.
എങ്ങനെ പോവും
ഉം ഒരു മിൻറ്റ് നിക്കണം ഒരു നിമിഷം
എന്നത്തിന്
അല്ലോ നമുക്കിത് ഇനി എത്ര മിന്റ്റും കൂടെണ്ട്? എത്ര നേരങ്ങളുണ്ട്?
ഇനി കൊറ ച്ചൊള്ളൂ കൊറച്ച് ഒരു നാല് നാലില്ല മൂന്ന് അതൂടെ കഴിഞ്ഞിട്ട് എന്ത് വേണേലു ആയിക്കോ പോയോ
അ ഇല്ല പോയില്ല.
അതൂടെ കഴിഞ്ഞിട്ട് എന്ത് വേണേലും ആയിക്കോ
കൊഴപ്പല്ല പറഞ്ഞിട്ടൊണ്ട്.
പറഞ്ഞോ അവര് കേട്ടോ?
ആഹ് കണ്ടന്ന് തോന്നുന്നു
സാര്ല്ല ഇത് കഴിയുമ്പോ ഒന്നൂടൊന്ന്
ആഹ് കണ്ട് കണ്ട്
ആഹ് അവൊണ്ട് പ്രശ്നല്ല ആഹ് ശരി താങ്ക് യു പിന്നെ? വേറെ എന്നാഒണ്ട്? എടിയേ എന്താ മിണ്ടാത്തെ? എന്നോട് പെണക്കവാണോ? മിണ്ടാതിരുന്നാ ഞാനെങ്ങനാ അറിയുന്നെ
ഇനിയും ഇനി ആഘോഷൊക്കെ തൊടങ്ങുമ്പം വിളിക്കിയോ?
ഒറപ്പായിട്ടും പിറന്നാളാണോ ഉദ്ദേശിക്കുന്നേ വിളിച്ചാ വരുവോ?
പേരാം പക്ഷെ കനത്തിലൊന്നും പ്രതീക്ഷിക്കരുത്.
എന്റെ പൊന്നെ ഒന്നും തരണ്ട നീ ചെയ്തത് വെച്ച് എന്റെ പിള്ളേർക്കൊന്നും തന്നില്ലേലും കൊഴപ്പയില്ല.
എന്നാലും എന്നെ മറന്നു പോയില്ലേ. അന്നാലും ഞാൻ തരും അന്നാലും ഞാൻ തരും. ചിക്കനത്തിലൊന്നും ഇല്ല.
കാനം ഒന്നും വേണ്ട ഒരു ചെറിയ ഉടുപ്പാണെേലും മതി. ഒരു കുഞ്ഞുടുപ്പ് അല്ലെങ്കി വേണ്ട നീ എന്തേലും ഒണ്ടാക്കി കൊണ്ട് തന്നാലും മതി ഞങ്ങളവിടെ തൂക്കിയിട്ടോളാ
ഓ അല്ലാതെ വെച്ചിട്ട് ഞാൻ. തൊപ്പിയും കാലേൽ ഇടാന്ന് ഒണ്ടാക്കുന്നൊണ്ട്.
ഉം ബെസ്റ്റ് തൊപ്പി കാലേ ഇടേണ്ടൊക്കെ സമയം കഴിഞ്ഞ്.
അന്നാലും അന്നാലും എന്തേലും തരും അല്ലേ ഉടുപ്പാണേലും ഞാൻ തരും
ആഹ് നിനക്ക് ഇഷ്ട്ടൊള്ളത് നീ തന്നാ മതി എനിക്ക് എങ്ങനെ നിർബന്ധം ഒന്നുല്ല
യ്ക്കാ വല്യ പാടൊന്നും ഇല്ലല്ലോ
പിള്ളേർ പിള്ളാരെ നോക്കിയവരെ വേണ്ടേ നമ്മള് വിളിക്കാൻ അവരെയാ നമ്മൾ ആദ്യം വിളിക്കേണ്ടത് -
എന്നെ വിളിച്ചില്ലെങ്കി ബഹള ഞാൻ വരും.
എങ്ങനാ എങ്ങനാന്നൊന്നും അറിയത്തില്ല ചെറിയ തോതിലാണോ വിലൊന്നും പറഞ്ഞിട്ടില്ല. പൈസ വേണ്ടേ അതല്ലേ മെയിൻ യ്യോ അവര് പോയെടി അവരെ അവര് പോയത് കൊണ്ട് വീടിന് അല്ലറ ചില്ലറ പണികളൊണ്ടായിരുന്നു
പോയോ അവര്
പിന്നെ അവര് കഴിഞ്ഞ - ചൊവ്വാഴ്ച പോയി പ്പ ഒരാഴ്ച ഞാൻ ഇവിടെ നമ്മുടെ വീട്ടില് ചേട്ടനുമമ്മയും മാത്രമേ ഒള്ള് അങ്ങ്
അത ഓ അപ്പൊ അവരെങ്ങോട്ടും പോയി വേറെ പോയോ.
ആഹ് അത് ഞാൻ പിന്നെ പറയാം ഞാനന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇന്നെ വീട്ട- ട്ടിലൊണ്ട് ഇതിന് വേണ്ടിട്ട് ഞാൻ വന്നതാടിയെന്ന് പറഞ്ഞ് ഒരു ദിവസം പറഞ്ഞ ഓർ - മ് ആഹ് അല്ല ആ് വരുവാണേ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം
ഓ
പിന്നെ എന്നാന്നിണ്ടാത്ത പോയോ അതിലേ.
എന്തോ?
ശെരിയടിയന്നാ
എന്താ പ